ഹലോ
അഹ് ആഹ് കേക്കിണ്ട് കേക്കിണ്ട് അങ്ങട്ട് കേക്കിണ്ടാ മ് ആഹ് സുഖാണ് എന്തൊക്കെയ അവിടുത്തെ പാട്
സുഖാണ് ചായടിക്കെകയിഞ്ഞോ?
ആഹ് കഴിഞ് ഇന്ന്പ്പോ ഏതായാലും കുട്ടൃൾക്ക് സ്കൂളും ഇതൊന്നുംല്ലല്ലോ
പിന്നെത്നാക്കി
അപ്പൊ പിന്നെ കൊറച്ച് വൈ കി മറ്റേത് അവര് ക്ലാസ് കഴിഞ്ഞഞ് വര ആ ടൈം ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നോക്കോവുംഓല് വരുമ്പോ കൊടുക്കണല്ലോ എന്നുള്ള രീതിയില്
അതെ തെ ഓര്അടുക്കളറോട്ട്മന്നന്നെകേറ്ണ തന്നെ ചായക്കെ എന്താ നേച്ച് ട്ടുണ്ടൻ
ആഹ് അതന്നെയല്ലോടത്ത സ്ഥിതി ചെറിയ ആളിണ്ട് എൽ കെ ജി പോണെ നമ്മടെ വീട്ടിലും മു റ്റത്തി എത്തിയാ വരും ന്ന് എന്താല്ലത് മ്മാചോയ്ക്കും
യു കെ ജിയി പോണ ഒരാളുണ്ട് ആള് അകത്ത്ക്ക്ട് കേറണണങ്കി റോട്ടുമ്ന്ന് വിളിോടങ്ങും മാചായക്ക്ന്താ
അങ്ങനെത്തന്നാവിടെ ഉള്ളത് അപ്പൊ പിന്നെ ഇന്നു ആർക്കും ഇല്ല അപ്പൊ പിന്നെ ച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ തന്നെ കുറച്ച് വഴുകി എല്ലാരരുംകൂടി വീട്ടിലുണ്ടാവുമ്പോ അടൈമില് നടക്കൂലല്ലോ അപ്പൊ പിന്നെ വൈകുന്നേരം അങ്ങനെ കൊറച്ചൊന്നുംണ്ട് നേരം വഴുകീട്ട കൊടുത്ത്
രെതലും കടി ഉണ്ടാക്കോ
ആഹ് എന്തെങ്കിലുക്കെ ഉണ്ടാക്കും പിന്നെ ഇപ്പൊ അങ്ങനെ ഓ ഈ ഞങ്ങക്ക് തോട്ടം ഇതൊക്കെുണ്ട് അപ്പൊ ഈ ചെറിയ പഴ കൊലൊക്കെ ഉണ്ടാവോല്ലോ ചെറു പഴങ്ങള് അത് ഒരു കൊല പഴ്ത് രിക്കണ്ട് അപ്പ പറഞ്ഞ് ഇഞ്ഞി കൊല കഴിയോളം കടി ഉണ്ടാക്കുലട്ടോ ഇ
അത് വച്ചടുത്താലൊക്ക മതി
അത് അധികം ഇരിക്കൂലല്ലോ പഴുത്താല് ഒന്നകേ ഓരോ പടല ഇങ്ങനെ പഴുക്കുള്ളൂ അപ്പോ പിന്നെ സുഖണ് അ തിന്ന്യുമ്പോന് അടുത്തത്ത് വരൊള്ളുന്ന് ചെലപ്പം കാണാ മൊത്തത്തില ഇങട്ട്മഞ്ഞക്കളറാക്ണ് അപ്പൊ പിന്നെ തിന്ന് പോവൂല്ല്യ
അപ്പൊ ഇങ്ങനെപൊരിച്ചിട്ട്ആക്കി കൊടുത്താ മതി പയഞൗണ്ടി പൊരിച്ചു കൊടുത്താ മതി
പക്ഷെ ചെറുപയം പയ്ത്തു പെരിച്ച ശർക്കരയൊക്കെ ഇത് ഇ അല്ല ഇതൊക്കെ കൂടി ഇട്ടിട്ട് ഞമ്മള് നൗണ്ടിട്ട് ഉണ്ടമാതിരി അങ്ങെനെ പൊരി
ഉ ആഹ് അങ്ങനെ പൊരിച്ച കൊടുക്കണ തേങ്ങയും മൈദയും ഒക്കെപാടത്തിിട്ട്
ആ മറ്റേ നമ്മളെ നേന്ത്രപായം പൊരിക്കണ മാതിരി നീളത്തില ഉപരിച്ചാല് ഒലിക്ക് പറ്റ
അത് പറ്റൂല രസല്ലൃഎന്തോ പോലെ ചറെങ്ങനെ ഞണ്ടി പൊരിക്കണം തേങ്ങ വറുത്ത്ട്ട്
ആഹ് ഞങ്ങള്ൾ തേങ്ങ വർക്കൊന്നുംല്ലോ ജസ്റ്റ് തേങ്ങ ചെരകിടും
ഉം അങ്ങനെ കുടി ണ്ടാകും നല്ലത്
അ എന്തെങ്കിലുക്കെ ആയിട്ട് ഒന്ന് കിട്ടണം ഇന്ന തന്നെ വേണംന്നൊന്നുല്ല
അത് ശരി
ചെലപ്പം പയറോ അല്ലെങ്കി മുതിര അങ്ങനെ ന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിട്ട് അതും കൊടുക്കും
ഉം അ
പൊറത്തൊക്കെ പോയിട്ട് ഒല് വരുന്നേരത്ത് നമ്മളുംവരണ എന്നുണ്ടെങ്കി തേമാതിരി പഴ അല്ലെങ്കി അവല് എന്തെല ഉണ്ടെങ്കിൽ വേഗം അതൊന്ന് കുഴച്ച് കാണ്ട് കണ്ണ്പ്പൊടി ഇട്ടൊടുക്കും
ആ ങ്ങള് കർക്കടഞ്ഞിണ്ടാക്കിയാ
ആഹ് അങ്ങനത്തെതൊന്നുംല്ല
ഏ
അതൊക്കെ പ്രായമായ ആൾക്കാരുണ്ടെങ്കില് ഓലെ ആ കൃത്യ സമയത്ത് ഇങ്ങനെ ഓരോന്ന് പറണേക്കാ
ആ നിങ്ങൾ ഒറ്റയ്ക്ക് കേക്കാരല്ല
ആ
ഉം ഏഹ് ക്ക്ഷ്ടം ണ്ടാക്കാനറീല ഇല്ല ഇല്ല ഞാൻഉണ്ടാക്കുന്നണ്ട്ഇമ്മ ഇണ്ടിയിട്ടൊക്കെ തരമുണ്ട് എനിക്ക അതിനെ കുറിച്ച്‌വലിയ ഐഡിയ ഇല്ല. ഒന്നുമല്ല ചേ ഇന്നലെ അനിയത്തി പറഞ്ഞ കേട്ടു അനിയത്തി നിങ്ങനെ വാട്സആപ്പിൽ ഇട്ട് കാണ്ട് ഫോട്ടോ ഇട്ട് കണ്ട് പറയന്ന് ഞങ്ങൾ ഉണ്ടാക്കി മിച്ചർ നിന്ന് നല്ല ടെസ്റ്റ് ഉണ്ട്.
ആ അത് ഓരോ ടൈമിന് ആ സമയത്ത് കാണാാല ഇങ്ങനെ ഓരോ ഓരോരുത്തർ പ്രായമായ ആൾക്കാരൊക്കെ റിയാം. ആൾക്കാർക്കൊക്കെ അറിയാം ഓരോ ടൈമിൽ ഇങ്ങനെഇണ്ടാക്കി കുടിക്കണം എന്നൊക്കെഇങ്ങനെ പറഞ്ഞേ.
ഓക്ക് വയസ്സായ ഇമ്മ ഇണ്ടേ അപ്പൊ ഉമ്മങ്ങനെ പറഞ്ഞ ചെയ്യിക്കണ തോന്നുന്നു അന്നേരം ഞാൻ നല്ലഗിഫ്റ്റ് കിട്ടും.
പ്രത്യേകതയുള്ള ദിവസങ്ങളിലൊക്കെ ഇപ്പൊ നോമ്പിനൊക്കെയ ആണെങ്കി കലത്തപ്പോം അങ്ങനെ
ആ ഓരോ ദിവസത്തിനും ഓരോ മധുരപലഹാരങ്ങളാണല്ലോ ബറാത്തിനാണെങ്കിൽ ചക്കര ചോറ്
ആഹ് ചിലവരൊക്കെ ഇപ്പൊക്കെ മറ്റിക്കണ് എന്തെങ്കിലുക്കെ ഒന്ന്ഇണ്ടാക്കോന്നുള്ളതാണ് പക്ഷെ ഇവലാക്കെ ഒക്കണ്ടെങ്കിൽ പ്രായുള്ളരോക്കെ ഇണ്ടങ്കി അവർക്ക്അതയത് ദിവസം അതാത് തെന്നാഇണ്ടാക്കേണ്ടിരും
അ തീർച്ചയായിട്ടും അങ്ങന തന്നെ അതോണ ഒക്കൂല വേറെന്നും വല്ലാത്തൊരു
ആ അന്നാത്തെ ദിവസം അതന്നെ ഉണ്ടാക്കുകന്ന് അറിയോ
അതെ തോല് ചെത്തിയാൽ അത് ഇമ്മര് പ്രഖ്യാപിക്കാ നമ്മള് പോയി ഉണ്ടാക്കുക അതിനപ്പുറം വേറെ ഒന്നുമില്ല
വേറെ ഉള്ളതൊക്കെ ഏത് ദിവസംങ്ങൾക്ക് ഉണ്ടാക്കാല അന് കുഴപ്പൊന്ന ഇില്ലല്ല ഇന്ന് ഇന്നത്തെ ദിവസം തന്നെ ഉണ്ടാക്കിയാ മതിയന്ന പറയും
അതെ അതെ ഇപ്പോ ഞാൻ പറച്ചിലും മാരിത്കഴിഞ്ഞഞ്ഞ പോയത് നമക്കാലേക്കുമ്പോ ഭയങ്കര സന്തോഷം തരുന്ന കുറെേ കാര്യങ്ങളാണ്.
ആഹ്
വേറെ വെച്ചാ നമ്മള മക്കൾക്ക് അങ്ങനത്തെ കഥകളൊന്നും ഇപ്പോ പറയില.
ഇപ്പൊ ഇപ്പൊ അയ്ന്ന് പഴയ രീതിയല്ലല്ലോ ഇപ്പൊ ഇപ്പൊക്കെ. പുതിയ ഓരോ ഇതങ്കൽല്ല ഭക്ഷണയാലും എന്തായാലും പണ്ട്. തിന്ന തിന്നിന അവരെ ആരോഗ്യം നമ്മുക്കിപ്പ കിട്ടുല്ല
ഏയ് ഓലആരോഗ്യം വണ്ടിന്നില്ല ഓലതും കാലം കഴിഞ്ഞിട്ട് ഉമ്മ രാ ആരോഗ്യം നമ്മുക്ക് വാണ്ടത്
ഓള് ഒന്ന് പുറത്തുനിന്ന് ഒന്നും തിന്നുന്നു കുടിഉണ്ടാവില്ല വീട്ടിലുള്ള ചക്ക ഒക്ക വാങ്ങ അങ്ങനത്തൊക്കെ എന്തെിലൊക്കെ ആയിട്ട് ഇണ്ടാക്ക നമ്മളിത് അനങ്ങിയ പുറത്തോക്ക് ഓരോന്നന്ന് വാങ്ങാ തിന്ന ഇപ്പത്തക്കെ കാലം അങ്ങനെയല്ലേ
ഉം അനങ്ങിയാ പൊറത്തേ ക്ക്ആരേ നാലാള് വന്നാ അപ്പേപുറത്തു പോക്ക്
ആവീട്ടിൽ ആരെങ്കിലും വിരുന്നാർ വരുന്നേന്ന് അറിഞ്ഞ വീട്ടിൽ ആരെങ്കിലും പറഞ്ഞാ അപ്പൊ വിളിക്കും ഇപ്പൊ പോവന്നു വേണ്ടാ ഒരു കോൾ അങ്ങോട്ട് ചെന്നാൽ
സഥധനം പിടിക്കും സത്യായിട്ടും അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുക്ക അസുഖം മാറാത്തത്. അതുകൊണ്ടൊക്കെ തന്നെയ നമുക്ക് അസുഖങ്ങൾ മാറാത്തത്.
മറ്റേ പണ്ടത്തെ കാലത്തൊന്നും അങ്ങനെയല്ലല്ലോ നമ്മളെ വീട്ടിൽ എന്താല്ലത് അത് വെച്ച് ഉണ്ടാക്കിട്ട് കൊടുക്കല്ലേ അതിനുള്ള വ്യത്യാസങ്ങള് കാണാനുണ്ട്.
പിന്നെ എന്താ നമ്മളെ കൊണ്ടൊന്ന് ഇപ്പൊ തീര് വെയക്കണം എന്നെ കൊണ്ട് ഒന്ന് വെയ് കിന്നില്ലകുഞ്ഞ് തിരുമ്പുമ്പോ എൻ്റെ ഊര വേദനനാലുതുടങ്ങും
ആ ഞാന്ന് നാല്സിസറിയുംകഴിഞ്ഞ് ന്ന ആളാണ് എന്നിക്കന്നും തീരെ പറ്റൂല്ല
ഏ നാല് നാല് കുട്ടിയണ്ട്ങ്ങക്ക്
നാല ആളുണ്ട് നാലുംസിസറിയന
ഏ ശരി ഇവിടെൊന്നും നാല് സിസേറിയൻ ഒന്നും ചെയ്തു തരൂല്ലല്ലോ എങ്ങനെ കിട്ടി
എങ്ങനെ കിട്ടിയാവോ അപ്പൊ അല്ല നാ പത്രത്തിലൊക്കെണ്ടായിുന്ന ഏതൊരു ഡോക്ടർ അഞ്ചു ആറൊക്കെ ചെയ്തത്.
ഏ ഇച്ച് അറിയില്ല ട്ടോ ഞാൻ എനിക്ക് മൂത്താ മൂത്ത മോൻക്ക്സിസേറിയനാ പിന്നെ അഞ്ചാൽക്ക് കരു അല്ഹംന്തുലില്ലാ നോർമൽ ആണ്.
മ് ചെലെര് പറഞ്ഞേക്കെ ഒന്ന് കഴിഞ്ഞാല് പിന്നെ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ ആന്നൊക്കെ
എന്താ പറയാണേഞാൻഅഞ്ചാ ആൾക്കാരെ കൊല്ലം കൊല്ലം പ്രസവിച്ചു.
ഏഹ്
എന്റെ മൂത്തമോൻ ആഹ് എന്റെ മൂത്ത മോൻ തെ മൂത്തമോന് സിസേറിയൻ കഴിഞ്ഞ് ഒരു വയസ്സ് തെകഞ്ഞില്ല അതിന്റെ മുന്നേ ഓനക്ക് ഒരു വയസ് മൂന്ന് മാസആയപ്പോ ഞാനടുത്തെപ്രസവിച്ചു.
മ്മ്
അവിടുന്ന് മോൾക്ക് ഒരു വയസ്സ് ഒമ്പത് മാസആയപ്പോ അടുത്തെ പ്രസവിച്ചു.
എൻക്ക് ഫാസ്റ്റത്തേന് വേദനെക്കെ ഉണ്ടായിന്ന് പിന്നെ പ്രസവിച്ചിട്ട് പോരില്ല നല്ല ഫസ്റ്റ് ക്കവുമ്പോ നമ്മക്കൊരുപേടിയും കാര്യക്കെണേക്കാരല്ലോ
ആഹ്
പ്രഷറ് ഇതൊക്കെ നല്ലാണ്ട് കു കൂടിയിട്ട്ആള് ബോധക്ഷയൊക്കെ വരണരീതിയായി പിന്നനല്ല നീരും കാര്യക്കെ ഇണ്ടായിന്ന് മ് വേദനൊക്കെ ഇണ്ടായിഅന്ന് അപ്പൊ പിന്നെ അങ്ങനെ സിസേറിയൻ കഴിച്ചേ പിന്നെള്ളേ നൊന്നും.
പോയതായിരുന്നു പക്ഷെ എനിക്കന്ന് വയസ്സ് കുഞ്ഞാണെന്താനും എനിക്ക് കുട്ടി നാല് തൊള്ളായിരംണ്ടായിരുന്നു നല്ല വെയ് ഡോക്ട നന്ന് ഇത്രയും ചെറിയ വയസില് ഇത്രയും വെയിറ്റ്ള്ള കുട്ടീ നെ ഡെലിവറി ചെയ്യാൻ പറ്റൂല അതോ അതന്നെ മറ്റതത് നിർത്തിയിട്ട് മരുന്നൊന്ന് നിർത്തിട്ട് നമുക്ക് സിസേറിയൻ എടുക്കണംന്ന്പറഞ്ഞ് എന്നിട്ടോൽടൊരു ഡയലോകും ഇടായാലോന്ന് ഏ പി ബാക്കിയൊക്കെ പൈനു വന്ന് പ്രസവിച്ചു
ആഹ് എനിക്ക് ബാക്കിയൊള്ള ഒന്നിനും പെയിന് വന്നില്ല ഈ ഫസ്റ്റ് ഇത്തീന് മാത്രമേ പെയിനുള്ളൂ പിന്നെ പെയിനിന്ള്ള മര്ന്ന് തരുപ്പോല് അ ട്ട് എല്ലാരേം മായിരി സ്ട്രോങ്ങുളള മരുന്ന് നിങ്ങക്ക് തരാൻപറ്റൂല സിസേറിയൻകഴിഞ്ഞതല്ലേ അപ്പൊ അയിന് അൻസ രിച്ചേ തരാൻപറ്റുള്ളൂ അങ്ങനൊ ക്കെപറയാ
അയ്ശരി ആഹ് അങ്ങനൊന്നുല്ല.
മ്മ്
അങ്ങനൊന്നുല്ല അതൊക്കെ പടച്ചോന്റടുത്ത ഓൻതന്ന ഓൻ തിരിച്ച് എടുത്ത്
ആഹ് ആരാ വീട്ടില് വേറെആരെലും ണ്ടാ
ഏയ് ഇന്റെ ചില്ലറകള്
ആഹ്
ഇന്ന് ഞറാഴ്ച്ചല്ലേ സകലമാനകുരുത്തക്കേടും കയ്യിലുണ്ടാവും
ഹ് ഹ് ഹ് നമ്മള് പറയ് എന്നും ടീ ച്ചർമാര് നോക്കണ് ആഴ്ചയിൽ ഒരീ സങ്കിലും നമുക്ക് നോക്കാ വയ്യാ ഹ് ഹ ഹ
സത്യായിട്ടും എന്നും ടീച്ചറ്മാരാ നോക്കണെ ആഴ്ച്ചേല് ഒരു ദിവസം നമ്മള് നോക്കുമ്പോ പിന്നെ വേറെന്തൊക്ക്യാ ഓ ഒന്നര വയസ്സായ ഒരാള്
ആഹ് കരച്ചില് കേക്കണ്ട്
ഉമ് ഇപ്പൊ കളിയൊല്ലാം തേഞ്ഞ് വര്യാണ്
ആഹ്
-പിന്ന വേറെന്തൊക്കെയാണ് എന്താണ് ഇനി രാത്രിയെക്ക്
ഏഹ് രാത്രിക്കത്തെഞങ്ങളത് നേരത്തെ കൈയ്യും അങ്ങനെ നേരം വൈകിറ്റല്ല മഗ്രി ബിന്റെ മുമ്പായിട്ട് ഭക്ഷണം കഴിക്കണ പാർട്ടികളാ
മഗ്രിബിന് മുന്നേ കഴിക്കുവോ അപ്പൊ പിന്നെ കുട്ടികൾക്ക് വിഷക്കൊന്നുഇല്ലാ
പിന്നെ കെടുക്കണ നേരത്തെ ന്തെങ്കിലും ഫ്രൂട്ട് ണ്ടെങ്കില് അതെന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കുംന്നല്ലാതെ
ഏ. അത് ശരി അതൊക്കെ എല്ലാവർക്കും നല്ല നല്ലൊരു ഫീലാണ്
ആ ഞാൻ ആദ്യൊക്കെ വിചാരിച്ചിന്ന് ഇപ്പ മഗിരിബിന്റെ നേരത്ത് ഭക്ഷണം കഴിച്ചു കെടക്കണെങ്കി എന്താലും പത്ത് മണിയോക്കവും ആ നേരം ആവുമ്പോതേനു വിശപ്പ് വരുവോണ്ടാവോ ന്നക്കള്ള പിന്നെ തുടക്കത്തിലൊക്കെ ആഹ അതിപ്പോ ഇബലെ ഇപ്പാന്റെ ഒരു ഇതാണ് ഓല് പറയും അങ്ങനെ കഴിച്ചാ മതിന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ശീലയി ഇപ്പ ആ നേരത്ത് കിട്ടിയില്ലെങ്കിലാണ് കൊയപ്പം
അങ്ങന ഓരോ ശീലങ്ങൾ എന്റെ നാത്തുന്റെ പെരയിൽ അങ്ങനെയാണ് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാ മേശപ്പുറത്ത് ഭക്ഷണം എത്തിക്കോണം
ആഹ് പിന്നെ ഒരു കൊഴപ്പുണ്ട് ഞമ്മളെ ഞമ്മളെ വീട്ടക്ക് പോയാല് അതൊന്നും ബാധകല്ല
പിന്നെ ഇന്റെ അമ്മായി കാക്ക ഭക്ഷണം കഴിക്കൂല ഇല്ലില്ല
അവിടെ പോയാല് അവര് നേരം വൈകീട്ടാ കഴിക്ക അപ്പൊ അവര് അയ്നനുസരിച്ച് നമ്മളും, പിന്നെ നമ്മളായി സ്വന്തം നേരത്തെ കഴിക്കണ്ടെ അപ്പോ അവരെപ്പഴാ കഴിക്കണ അതിനനുസരിച്ച് നമ്മളും ഇരിക്കും
ആയ്ശരി ആഹ് ആഹ്
അവിടെക്ക് അങ്ങനെ അധികം പോക്കില്ല അപ്പൊ എപ്പഴെങ്കിലൊക്കെ പോകുമ്പോളല്ലേ അപ്പൊ പിന്നെ വർത്തനം പറഞ്ഞ് ഇരുന്നാൽ തന്നെ നമ്മളറിയില്ല ടൈം ആയതും പോണതും
അതെ നിങ്ങൾക്ക് ഇവിടെ എത്ര ആൾക്കാരാ ഇവിടെ ആരൊക്കെയ ഉള്ളത് സ്വന്തം വീട്ടിലാ
ഇവിടെ ഉം ഹസ്ബന്റീന്റെ മ്മക്ക് ഈ ഒരു മോനും രണ്ട് പെൺകുട്ടികളുമാണ് പെൺകുട്ടികളൊക്കെ ഇവലക്കാട്ടിയും കുറെ പ്രായമുള്ളവരാണ് ഓല്ക്ക് മക്കളും മരുക്കളൊക്കെ വരന്ന് കൊണ്ടന്നു പോവാൻ തുടങ്ങിക്കണ് ഇവല് മാത്രേ ചെറുതുള്ളൂ അപ്പൊ പിന്നെങ്ങനെ വീട്ട ആരേം കിട്ടൂല്ല ഓല പോ ഓല മക്കളും വ കുട്ടികളും മരുമക്കളോക്കെ വരുമ്പോല് ഇങ്ങട്ട് നിക്കാൻ വരൂലല്ലോ ആ ഓലെ അങ്ങനെ ഒരു ഫാമിലിന്റെ രീതിയിലുള്ള ആയിക്കണ്
മ്മ്
എന്നാലും ആരെങ്കിലൊക്കെ എപ്പളെങ്കിലുക്കെ മാറി വരുമ്പോ ഒന്ന് വീട്ടി പോവും
ആഹ ന്നായിക്കോട്ടെന്നെ പിന്നെ വിളിക്കണ്ട്
ആഹ ആയിക്കോട്ടെ